കേക്ക്ണില്ലെടി
ആഹ് കേക്ണ്ണ്ട് അവിടെക്കെ കൃഷിയൊക്കെണ്ടോ
ഇവടെ കൃഷി പറഞ്ഞാല് ഞങ്ങക്ക് തെങ്ങാണ് പിന്നെ പ്ലാവ്ണ്ട് മാങ്ങല്ല ചക്ക ഇഷ്ടം പോലെണ്ട് മാങ്ങക്കാണ്
ഏ മാങ്ങല്ലെ. അടെ അട് അട്ത്ത് കിട്ടാണ്ടോ ആഹ്
മാങ്ങക്കാണ് ഞങ്ങക്ക് ഇവിടെ പ്രയാ പഞ്ചം.
ഏഹ്
ആഹ്. പിന്നെ മാങ്ങ ഇവ്ടെ അട്ത്ത് ചേച്ചിമാരെ വീട്ടിലൊര് കോമാങ്ങ റ്ഞ്ഞ്ട്ടൊരു മാങ്ങ ഇണ്ടല്ലോ. അത്ണ്ടായി അത് കൊറ്ച്ച് ഉം. ആഹ്. ആഹ്. അത്ണ്ടായിരുന്നു. അത്പ്പോല് വീട്മ്മെക്ക് ഉം അത് നല്ല രസാ കുര്മൊളകും. ഉപ്പൊക്കെ പൊട്ച്ചിട്ടിട്ട് ഇങ്ങനെ കഴിച്ചാ ആഹ്. മാങ്ങ്യാണ്. അങ്ങനെ അത് ഉം. ഉം അങ്ങനെ അങ്ങനെ ഇണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ കിട്ടി. പിന്നെ മോന്റെ കൂട്ടുകാരന്റോടെണ്ടായിരുന്നു. മാങ്ങ ഓന് കടേന്ന് പോരുമ്പം ഓം മൊബൈൽ ടെക്നീഷ്യൻ ആയിട്ട് വർക്കെയ്യാണ്. ആഹ്. ഇപ്പം കടട്ച്ച് പോരുമ്പം ഓം കൊണ്ട് വെരും. അത് നട മാങ്ങിനി. അഹ് എന്ത എന്താണ് അയ്ന്റെ രസന്നൊ. അങ്ങനെ കൊറ്ച്ച് കി ട്ടി പിലൊക്കെ മാങ്ങ വാങ്ങല. ചക്ക ഇഷ്ടം പോലെണ്ട്. മഴ ആദ്യത്തിലു ണ്ടാവും. അവസാനത്തിലുംണ്ടാവും. ഇപ്പൊക്കങ്ങനെ ചാടി പോവാ ഉം. ര ആഹ് ഇണ്ട്. രണ്ട് ഐറ്റം ചക്കിണ്ട്. പക്ഷെ എന്തായ്ച്ചാല്. പിന്നെ തെങ്ങിന്റിം കൗങ്ങിന്റിം മാതിരി പ്ലാവ് നീണ്ട് പോയക്ക്യാ. തെങ്ങിന്റിം കൗങ്ങിന്റിം എടയി
ആഹ് അപ്പഹ് അഹ് കിട്ടൂല ല്ലെ.
ട്ടാന് പ്രയാസാണ്. കച്ചോടൊക്കെ ചെലോ ചെല്പ്പം. തോട്ടിണ്ടായാലും കിട്ടുല. അത്രയ്ക്കും ഉയരത്തിലാണ്. കച്ചോടക്കാര് വന്ന് കാണ്ട്. ബംഗാള്യാളായിറ്റും വന്ന്ണ്. ഓല് കേ
ആഹ് ഓല് എങ്ങനെ ആയാലും ഓല്ക്ക് ചക്കായാ മതിയല്ലോ. ഓല് എങ്ങനെ ഇപ്പം ചക്ക ക്ക് വെലണ്ടൊ.
ചക്കക്ക് ഫസ്റ്റിലൊക്കെ മുപ്പതും നാപ്പതൊക്കെ കിട്ടിര്ന്നു. ആദ്യത്തില്
ആഹ് ആഹ്
ആ ചക്കന്റെ സീസണാകുമ്പോ. എല്ലോട്ത്തും പൊട്ടല് തൊട്ങ്ണേന്റെ മുന്നെ ഇവെടെ ചക്കയാവും. ഇഞ് എല്ലോട്ത്തും ചക്ക അവസാനിക്കുമ്പം മഴത്ത് അങ്ങനെ ചാടി അങ്ങനെ
ആഹ്
ഇവെടെ ആദ്യത്തിലും അവസാനത്തിലും പയഞ്ചക്കിണ്ട് വര്ക്കച്ചക്കിണ്ട്.
പയഞ്ചക്കവെല്യ ഇഷ്ടല്ല. വര്ക്കല്ല വര്ക്കെന്നെ ചെറിയ പൈ പ്പ്‌ല്ന്ന നല്ല ഇഷ്ട. ഇവിടെ ചക്കില്ല മാങ്ങില്ല.
ഏഹ്
ഇവിടെ ചക്കില്ല മാങ്ങില്ല ഇവിടെ അയൽവാസികളോടെ പോയി അവർ തരും.
ഉം
ഉം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടിന്ന് പറിക്കാ. അവരെ പറഞ്ഞിട്ടു ആവശ്യണ്ടാവുമ്പോ പറിച്ചോണ്ടിന്ന് കൂട്ടാൻ വെക്കാനൊ, ഉപ്പേരി വെക്കാനൊക്കെ, ആ ആ
കിട്ടിയാല് എല്ലാർക്കും കൊടുക്കും.
ഉം
പിന്നെ ഇടിച്ചക്കെന്റെ പ്രായത്തില് ഇടിച്ചക്ക തോരൻ വെക്കും. അതൊക്കെ രസാണല്ലോ. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം ഇടിച്ചക്ക ഒന്നും ഇണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇൻ്റെ കയ്യിന് നമ്മളൊരു ബ്ലോക്ക് ഇണ്ടല്ലോ ഞെരമ്പ്
ആഹ്
അങ്ങനെ ആ ബ്ലോക്ക് ഇണ്ടായിട്ട് വെട്ടാനും ഓലക്കൊടി കറയാനും വെറക് വെട്ടാനും അതിനൊന്നും പറ്റൂലേയ്നി ഒരുബെൽറ്റ് ഇട്ട് ബെൽറ്റ് ഇട്ട് യൂസർയ്യലെയ്നി ഇപ്പോപ്പ ഞാ വെൽറ്റ് കൊർച്ച് ഒഴിവാക്കിയതാ ഓപ്പ്റഷം ഓപ്റെഷം വാണംന്ന് പറഞ്ഞീനി അൻ അങ്ങനെ ഇങ്ങനെ ചെയ്യാതെ കയ്ച്ചിലാകണം വിചാര്ച്ച് ഇങ്ങനെ നടക്കാ അപ്പൊപ്പ ഇടിച്ചക്ക എന്നിട്ട് ഞാൻ എന്താട്ടീ ചേച്ചി ചേച്ചി വെച്ച് കാണ്ട് ഇണ്ടാക്കിയാണ്ട് കൊണ്ടന്നന്ന് രണ്ട് ചേച്ചിമാരും അങ്ങനെ
അങ്ങനെ പറ്റിയ അയൽവാള്ണ്ടായാ സ് ഇതാണല്ലോ
അത് അങ്ങനെന്നെട്ടാ ഞങ്ങൾ അയൽ വാസാള് ഇവടെ നല്ല സൗഹൃദാ സൗഹൃദാണ് ഇപ്പം ഇപ്പം കു ഒരു ഒരാളെ കുട്ടിര് ടിരിക്കല് കഴിഞ്ഞു ങ്ങട്ട് ഹൗസ് വാമിങ്ങ് ഇതെ അങ്ങനെ തലേന്നും പിറ്റേ റ്റ്യാന്നയ്ട്ട് ഞങ്ങ്ക്കയ്ന് അയിവാസാള് അർഞ്ഞാല് ഞങ്ങളാ തൊടീന്നർഞ്ഞാല് ഇവടം ഉപ്പാന്റെ രണ്ടേഏട്ടന്മാരെ വീടും ഒരേഏട്ടന്റിം ഒരു അനിയന്റിം വീടും രണ്ട് വീട് അപ്പറം ഇപ്പ്റവാ അ അങ്ങനെ കൊ റേ ദൂരണ്ട് അപ്പഓൽക്കാ പിന്നെര് അട്പ്പം
ഉം
അങ്ങനെ ഓണം വിഷു ഒക്കെ ആയാല് ഇങ്ങട്ടും പെര്ന്നാളായ ഞങ്ങള് അങ്ങട്ടും ഉം ഉം സദ്യക്കെ
ഞങ്ങക്ക് ഇവ്ടെ അട്ത്തൊന്ന് അങ്ങനെ ആൾക്കാര് കൊർച്ച് ദൂരാ ഇങ്ങനെ സദ്യക്ക് വിളിക്കണോരൊന്നു ഇല്ല
ഏഹ്
അടുത്ത്ള്ളോൽക്കൊക്കള്ളൂ ഓല് വിളിക്കാ
പിന്നെ അങ്ങനെ സദ്യക്ക് വിളിക്കാണെങ്കില് ഇന്റെ ഇബട്ത്തെ പെങ്ങന്മാരെക്കെ വിളിക്കും ഓലക്ക വരും ഓലെക്കെ വിളിക്കും അങ്ങനെയെക്കെ ഞങ്ങൾ എല്ലാരും കൂടലും കഴിഞ്ഞ പ്രാവശ്യ ശ്യം പിന്നെ ചേച്ചിക്ക് കാലും മുർഞ്ഞിട്ട് ഓ വിഷു അങ്ങനെ ഇണ്ടായിട്ടില്ല
ഏഹ്
ഫുഡ്ണ്ടാക്കണെങ്കി വീട്ടിലെ ആള് കെടന്നാ പിന്നെ പ്ലാസ്റ്ററ്ട്ട് കെടന്നാ പിന്നെ പറ്റൂലല്ലാേ
ആഹ്
അങ്ങനെയെക്കേണ് ഇങ്ങട്ടത്താ ചക്ക കിട്ടാൻ പ്രയാസെയ്ക്കാരല്ലേ ഇങ്ങക്
ആഹ് ചക്ക ഇവടെ കുറവാണ് ഇവ്ടെ അയൽവാസിണ്ട് വാ അവര് തരും
ഉം
മാങ്ങേം ഇതേപോലെന്നെ ഇവ് ഇവിടെല്ല അത് ഇതേപ്പോലെ അയൽവാസാളോട് മക്കള് പൊർക്കിക്കൊണ്ട്രും ഞാ പറയും പൊർ ചോദിച്ചാതെ എട്ക്കര്ത്ട്ടേർയും
ആഹ് അതെ പണ്ടൊക്കെ നമുക്ക് അഅ് ചോദിക്കാതെ എട്ക്ക്ണേനൊന്നര് ഇതില്ലായ്രുന്നു ഈ ഇപ്പ
ന്നാല്
ഇപ്പൊ ഉം ഇപ്പ ആര് മിനിയാന്ന എനിക്ക് ആരോഗ്യ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ
ആ അന്ന പേടില്ലട്ടോ മഴയും ഇടിന്നും ആണ്ട് പോകും കാറ്റ് അല്ലെങ്കിൽ മാങ്ങേൻ്റെ ചോട്ട് ഉണ്ടാവും കുറേ എണ്ണം
എ ഡി എസ് മെമ്പർ ആണേ അതില് പിന്നെ ആരോഗ്യ ക്ലാസ്സ് ഉണ്ടായിന് അതില് പിന്നെ ഇവിടെ പിന്നെ എത്തിങ്ങാനൽെ വെച്ചിട്ട് ഇനി ആരോഗ്യ ക്ലാസ്സ് രണ്ട് വാർഡ് വാർഡുകാരും മാത്രം എന്നിട്ട് അവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഞാവൽ പഴം അയില് ഞാനിത് കണ്ടപ്പ അപ്പൊ ഞങ്ങള് നമ്മള് സ്വാഭാവികമായിട്ടും അങ്ങനെ പറിച്ച് പെറുക്കി തിന്നട്ടോ ഞാവൽപ്പഴം അയിലാണ് പിന്നെ ആരോ ആരോന്ന് ചോദിച്ച് ന്ന്യാളെ ഇതിപ്പോ ഹലാലാവോ ചോയിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്താ പഴുത്തു പോവല്ലേ ഹലാല് ആവാതെ അയില് അവിടെ ഒരു മാഷുണ്ടായിനി കുട്ടികളെ ചേർത്താന് ഇരിക്കണ സ്കൂളിഅവിടെ സ്കൂളുണ്ട് ഇംഗ്ലീഷ് മീഡിയം അപ്പ ആ അയാളോട് ചോദിച്ചപ്പ അത് പറഞ്ഞു എത്തിങ്ങാൻ്റെ മുതലല്ലേ നമ്മളെന്താ പറയുന്നത് കാരണം അതോടുകൂടി ആകെ അങ്ങാട്ട് ടെൻഷനായിട്ടോ അകെ ടെൻഷനായി ആഹ് ആഹ് ആഹ അയില് ഞങ്ങള് പറഞ്ഞു പിന്നെ അയിന് ആകെ ടെൻഷനായി അയില് ഞങ്ങളെ മെമ്പറ് മെമ്പറുണ്ടായിന് പഴയ മെമ്പറ്ആ അതിന്റെയൊക്കെ ആളാണ് അപ്പൊ അവര് അവരോട് പറഞ്ഞെപ്പോ എ അത് പ്രശ്നമാക്കണ്ട അത് പഴുത്തു പോവല്ലേപറഞ്ഞു അയല് എന്നാൽ നിനക്കെ അങ്ങനെ അത് വാഷി ആണെങ്കിൽ ഞാൻ ഇപ്പോ കാണിച്ച് തരാന്ന് അവിടെ നടത്തിപ്പുകാരു ഉണ്ടായിരുന്നു അപ്പോ അവരോട് പറഞ്ഞു ആപൊല് പറഞ്ഞു അതെന്തായാലും ചാടി കൊഴിഞ്ഞ് പോവല്ലേ അത് നശി നശിച്ച് പോവല്ലേ അപ്പോൾ അത് തിന്ന് കഴിഞ്ഞാൽ അത് ഭക്ഷിച്ചച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നേ അയാള അപ്പ ഒരു സമാധാനം അതുവരെ ഒരു ടെൻഷനായി ന് നിറയെ കായ വലിയ വലിയ കായട്ടോ
എത്തിങ്ങാനൻ്റെ ഒക പറയുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള മക്കളല്ലേ അതിപ്പം അതൊക്കെ കഴിക്കും ഇക്ക ഉണ്ടാവില്ല ആൾക്ക് കുട്ടിക്ക്
ആഹ നിറയെ ന്തായി പഴുത്ത അങ്ങനെ ഇതായി പോകും ഉം അങ്ങനെ പക്ഷെ അത് ആഹ അത് ഞാറുള്ളപ്പോ അത് വേറെ ഞാറുള്ള ആഹ അതിപ്പോ ഞങ്ങള് വയനാട് വയനാട് പോയപ്പോ വയനാട് പോയപ്പോ കിട്ടിട്ടോ ആഹ പണ്ടത്തെആ നൊസ്റ്റാൾജിയ
ഹേ ഹേ നാ നാ ഇന്റെ വീട്ടിന്റെ അടുത്ത് കാടുണ്ട് അപ്പൊ അന്ന് കാടുള്ളന്ന് ആ മലേല്ആഹ കുറ്റിച്ചെടി അതില് നല്ലോണ ഉണ്ടാവും എന്ന്ട്ട് ഒരു കീസ് കൊണ്ടു പോവും ഒരു കീസ് നിറച്ച് കൊണ്ടുവരും എന്നിട്ട് പൂ കൊണ്ട് പോകും നന്നായിട്ട് പല്ലൊക്കെ കാണാറ് ഒരു വൈലറ്റ് ക
നാവൊക്കെ വയലറ്റ് കളറായിട്ട്
ആഹ
അതിന്റെ അതിന്റെ മധരും അതിന്റെ അതിപ്പോ ഞങ്ങൾക്ക് ഇന്നാൾ വയനാട് പോയപ്പോ ഞങ്ങൾ എല്ലാവരും
യെ അപ്പോൾ കാണുമ്പോൾ സങ്കടംആവും ഇപ്പോഴടൊക്കെ നിരത്തി ഡബ്ബർ വച്ചെക്ക അപ്പോടയ്ക്ക്
ആഹ അതേ അതേ പരിവാ മാണ് ഞങ്ങടെ അവിടെ അതാണെങ്കിൽ ഈ പൊതുവായിരുന്നു മദ്രാസിന്റെ സ്ഥലയിരുന്നു ആർക്കും കേറി ഇങ്ങനെ പറിച്ച് പോരായിരുന്നു ഇപ്പൊ ഇപ്പത്തെ കുട്ടിയക്കൊന്നും അതൊന്നും അറിയില്ലല്ലോ
അതൊക്കെ രസാണ് അന്ന് അന്നേ അയിക്കൂല ട്ടോ പൊറത്ത് പോയി അങ്ങനെ അമ്മള് പെൺകുട്ടികൾ അല്ലെ അങ്ങനെ വിടൂല വാപ്പ ഇമ്മാക്ക് കൊയപ്പല്ല ക്ഷേ വാപ്പാക്ക് പക്ഷേ ണ്ട് വാപ്പാ അവിടേക്ക് പൊറത്ത് പോമ്പോ അപ്പോ പോകും വരുമ്പോക്ക് വരായിരിച്ചാ
ഇപ്പൊ മലയിലൊന്നും അതന്നെ ആ പഴം തന്നെയില്ല
ഇല്ല ആ പഴംല്ല
ഉം എന്റെ വീട്ടിലുണ്ടായിനി ഞാ ഞാവൽപ്പഴം നല്ല ടേസ്റ്റായിര്ന്നേ ആവും അപ്പ വീ വീടെടുത്തപ്പളേ ആ ഒരു വീടെടുത്തപ്പോൾ മരം മുറിക്കേണ്ടി നിർബ സാഹചര്യം ഒന്ന് മുർ ഇപ്പോളും പറയും അത് സിറ്റ് ഔട്ടിന്റെ താരിയിട്ട് ഒരു ബെഡ്റൂമിന്റെ മൂലംമ്മല് അങ്ങനെയായിട്ടോ വീട് ഇങ്ങട്ട് തിരിച്ചെടുത്തപ്പളേ അയില് അത് മുറിച്ച് കഴിഞ്ഞ് അയില്ങ്ങട്ട് അയിന്റെ അത് അന്ന് കഴിച്ച ആ ഒരു ഇതിയിലാണ് ഞാനീ മര മരത്തിൻ്റെ ചുവട്ട്ക്ക് ഓടിയത്
ആഹ്
അങ്ങനെടുത്തോടിയത് അപ്പം ഓ പിന്നെ സമാധാനമായിട്ടോ അയാളങ്ങനെ പറഞ്ഞപ്പ ഇനി അപ്പൊ ഞാൻ പറഞ്ഞ് ഇനി അങ്ങനെ എന്തേ വേണെന്നുണ്ടെങ്കി അമ്മുക്ക് യത്തീംഖാനേക്ക് പൈസേന്നിട്ടാ പോരെ പറഞ്ഞു ഞാന് പിന്നെ അയ്നുള്ള മാർഗ്ഗം കണ്ടെത്തിയത് അതാ അപ്പൊ പിന്നെ അയാൾ പറഞ്ഞ് അത് കൊ ഴപ്പില്ല ആൾക്കാര് പെറുക്കി കൊണ്ടു പോകലുണ്ട് പ്രശ്നല്ലാ അത് പിന്നെ അങ്ങനെ ഇപ്പ ഇവിടെ വീട്ടീന്ന് കൊണ്ടുവന്നിട്ട് തൈ ഉണ്ടാക്കീന് അടുത്ത വർഷൊക്കെ ഞങ്ങക്ക് കായ ആവുംന്ന് തോന്ന്ണ്ണ്ട്
അതങ്ങനെ തൈ കുഴിച്ചിട്ടാ ണ്ടാവും
ആഹ് ആ കുരു തന്നെ കുഴിച്ചിട്ടാ മതി ആ ഞാവൽപ്പഴത്തിന്റെ കുരു ആ പഴുത്തേന്റെ കുരു ഒരു കവറിലാക്കിയിടെ കുഴിച്ചിട്ടാ മുളച്ചെന്നെ വന്നോളു എന്നിട്ട് പിന്നെ നമുക്ക് ഒഴിഞ്ഞ സ്ഥലം നോക്കി ഏഹ് വേണ്ട ആ അഞ്ചെട്ട് വർഷം ആവുമ്പോത്തേന് കായ്ക് ണ്ട് പത്ത് വർഷാവ്ണേന് മുന്നെ എന്തായാലും കായ്ക്കും ഏ ആ ബെൽഡ് ചെയ്തത് പിന്നെ അതല്ലല്ലോ ഇത് നമ്മള് സാധാ
ആഹ് അതന്നെ ഇപ്പം റംബൂട്ടാനെക്കോക്കിങ്ങള് വെൽഡ് ചെയ്താ മേം കായിക്കൂല്ലോ പക്ഷേ സാധാ നമ്മൾ കുരു കുയിച്ചിട്ട് ഇതായത് വേഗം കായ്ക്കൂല പറഞ്ഞു
കായ് കായ്ക്കണത് കണ്ടിട്ടില്ല റമ്പൂട്ടാ ഇപ്പ അങ്ങോട്ട് ഇറങ്ങിയൊരു സാധനല്ലേ കൊറച്ച് ഇടായിട്ട് അമ്മള ചെറുപ്പത്തിലൊന്നും റംമ്പൂട്ടാല്ലല്ലോ
ആഹ് ഞാനിവിട അതേമായിരി ഇത് പറയാ അമ്മള് കഴിച്ചത് ഒരു കവറിലിട്ട് വെച്ച് അത് ഇണ്ടായി ഇപ്പ രണ്ടെണ്ണം ഉണ്ട് എല്ലാരും പറേം രണ്ടെണ്ണം കുയിച്ചിട്ടാ ഒപ്പം വേം ഉണ്ടാവെന്ന് ഞാൻ രണ്ടെണ്ണം ഒപ്പ എണ്ണം കുഴിച്ചിട്ട്
ആഹ്
രണ്ടെണ്ണം ഒപ്പല്ലാ കുഴിച്ചിടേണ്ട്യേ തോന്നുന്നുണ്ട് അടുത്തടുത്ത് അപ്പുറത്തിപ്പുറത്തായിട്ട് പോയി ആ അടുത്തടുത്ത് അപ്പ അന്ന് ആരോ അങ്ങനെ പറഞ്ഞ് കേട്ടട്ട് അത് വിശ്വസിച്ച് ഞാനത് ചെയ്ത് രണ്ടും ആ ഒരുമിച്ചിണ്ടാവണ്ട്
ആഹ് പിരിച്ച് പിരിച്ച് മക്കളോടത്ത്ന്ന് മാറി മാറിണ്ടാവുംല്ലേ
ആഹ് പിരിച്ച് കുഴിച്ചിട്ട് കവറിന്ന് വേറെ സ്ഥലത്ത് കുഴിച്ചിട്ട് അത് ഇപ്പോൾ രണ്ട് കൊല്ല ആണ്.
ആഹ്
ആഹ കുറച്ചൊക്കെ വലിപ്പം ഉണ്ട്പ്പം. അതിന്റെ ഇളച്ചം ഒന്ന് വലുതായത് കൊണ്ടന്നണ്ട അതിനായിട്ട്ടൊക്കെ വലിപ്പുണ്ട് ഇപ്പ ഇത്.
ആ അതിന് ഞമ്മക്ക്. വെൽഡ്ചെയാൻ കഴിഞ്ഞാ ഇമക്ക് തിമക്ക വെൽഡ് ചെയ്താ മതിയല്ലോ ന്റെ ആങ്ങള് മോനൊക്കെ അങ്ങനെ ചെയ്യലാണ്. ആങ്ങളന്റെ മോന് ആങ്ങളാ എ ളാപ്പാന്റെ ആ അയ്മക്ക് കായ്ക്കണതിന്റെ ഒരു കൊമ്പ് പൊട്ടിച്ചിട്ട്.
പിടിച്ചിട്ട് അയിമ്മേ കെട്ടി ഇതാക്കിയാൽ പതില്ലേ ചകിരി ചോറ് ഇട്ടിട്ട്.
ഉം ഉം ഉ ഉ ആയിമ്മതന്നെ ആ മരത്തിമ്മ തന്നെ കെട്ടികൊണ്ടരിക എന്നിട്ട് പിന്നെ ഇതിമുക്ക് പിടിപ്പിച്ച് കൊടുക്കുക അങ്ങനക്കെ ഓന് കാട്ട്ണാണ. എന്നാ ശരിട്ടോ
ആ ഓക്കെ